ഹലോ ആ കേൾക്കുണ്ടോ?
ആഹ് ഫുഡ്‌ കഴിച്ചോ ആ ഞാൻ കഴിച്ചു
ഉം
ഇപ്പൊ മഴയൊക്കെ ഇണ്ടോ
ഇല്ല
ആ ഇവിടെ മഴയില്ല പക്ഷേ ഒരുത്ത ഒരുതുണ്ട് മഴ പെയ്യാനുള്ള പോലെ ഉണ്ട്
ഇവിടെ മഴഒന്നും തോന്നണ ഇവിടെ ചൂടന്നെ ഞാൻ തുറന്ന് വച്ചിട്ട്
ആ ചൂടിന് ഒരു കുറവു ഇല്ല പക്ഷെ എന്തോ അത് കണ്ടിട്ട് പുറമേ കണ്ടിട്ട് മഴ പെയ്യണ പോലെ തോന്നാ പെയ്യാന്നുള്ള പോലൊരുഇത് പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ
യാത്ര ഉം കൊറേ മുന്നേ പോയതാ
ആ ഞാനും ദേ ഈ അടു ഇത്തോന്ന് പോയിട്ട്ണ്ട്
എടുക്കഴ
നമ്മള അങ്ങനെ അധികം ദൂരഒന്നുല്ല നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്കില് പോയതായിരുന്നു
ഉം
അപ്പോ എങ്ങനെ കോറെ റൈഡിലോക്കെ കോറെ പോയി റൈഡ് പക്ഷെ കുറവായിരുന്നു ഇവിടെ ഒരുപാടോന്നും ഇല്ല മറ്റടുത്തോക്കെ നല്ല തോനെ റൈഡും കാര്യങ്ങളോക്കെയണ്ട് പക്ഷെ ഇവിടെ കുറച്ച് ഇപ്പ തുടങ്ങിട്ടേള്ളൂ അപ്പം ആ റൈടെല്ലാം അ കൊറച്ച് കൊറവായിരുന്നു
ഉം മക്കൾക്കൊക്കെ നല്ലഇഷ്ട്ടാണ് ഞങ്ങള് കോറെ ആയി പോയിട്ട്
ആ കുട്ടിയെളം കോണ്ടൊക്ക പ്രത്യേകായിട്ട് കുട്ടികൾക്കുള്ളത ഒക്കെയുണ്ട് ചിൽഡ്രൻസ് പാർക്ക്ന്ന് പറഞ്ഞി ആ കുട് കുട്ടിയേളീം കോണ്ട് വരുന്നോർക്ക് ന്നായിരിക്കും എന്നാലും വലിയ ആൾക്ക് ഉണ്ട് മ്മ്
ഇൻക്ക് യാത്ര യ്യാനോക്കെ ഭയങ്കര ഇഷ്ട്ടാണ്
ആ അതെ യാത്ര ചെയുമ്പോ കൊറചോരു വേറെ തന്നെ ഇതായിരിക്കും നമ്മളിപ്പോ ഇങ്ങൻത്തെ ഓരോ പ്രശ് കാര്യം ഇപ്പ വർക്കാണെങ്കിലും ആ വീട്ടത്തെ കാര്യങ്ങളോക്കെ അതൊക്കെ ഒന്ന് മാറ്റ ഇങ്ങെനെ യാത്രൊക്കെ പോകുമ്പോൾ നല്ല സുഖം
ഈ ബസ്സിൻ എത്ര യാത്ര ചെയ്താലും മതിയാവൂല ഉ അത്രേന ഇഷ്ട്ടല്ല
ട്രെയിൻലോ ഉം
ബോട്ട് കാണാൻ പോയോ നിലമ്പൂർക്കെ ഒരു പ്രാവശ്യം പോയി ഉം
ട്രെയിനിലാണ് എ നിക്കിഷ്ടം
ഉം
എങ്ങനെ?
ആദ്യമായിട്ട് ട്രെയിനില് ഒരു പ്രാവശ്യം നിലമ്പൂര് പോയിട്ടുണ്ട്
ആഹ്
അന്നാണ് ഡ്രെയിനില് കയ ണേ
ആണല്ലോ ഇങ്ങനെ ട്രെയിനില് ഒരു സമയം നമ്മള് ട്രെയിനൽ തന്നെ ആയിരുന്നു അപ്പൊ നമക്ക് കാറില്ലായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ അങ്ങനെ ട്രെയിനിൽ ആ ഉള്ളത് അങ്ങനെ നിന്നു അപ്പൊ ഭയങ്കര റ്റ് ട്രെയിനിൽ പോകുമ്പോ വാങ്കിക്കും പ ശെരിക്കും പറഞ്ഞ കഴിഞ്ഞാല് നമ്മളീ ഈ സ്റ്റേഷനിലേക്ക് എത്താനുള്ള നേരം ഓടിപ്പെടച്ചു പോവാ ഭയങ്കര അപ്പൊ വിചാരിക്കു അയ്യോ വേണ്ടാന്ന് വിചാരിക്കും
ഉം
പക്ഷെ പിന്നെ നമുക്ക് അതങ്ങോട്ട് മിസ്സ് ചെയ്ത പോലെന്ന് ഇപ്പൊക്കെ ട്രെയിനിൽ പോവാൻ ശരിക്കും പറഞ്ഞ കൊതിയ പോവാതെപ്പെ പോകുമ്പോ ഭയങ്കര ഇതായിരിക്കും
ബസിലണല്ലോ അങ്ങനെ പോണേ ടൂറ്
ആ ശരി ടൂറിസ്റ്റ് ബസ് ആ അതെ അതെ ആ നമ്മള് പക്ഷെ അങ്ങനെ പോയിട്ടല്ലേ ടൂ ആ ടൂറിസ്റ്റ് ബസിലൊന്നും അങ്ങനെയൊന്നും നമ്മള് പോയിട്ടില്ല
സല്ല എല്ലാരും പൊതുവേ അ വേറെ വേറെ ആയിട്ടങ്ങ് കെ എസ് ആർ ടി സി ല് ഏഹ് പൂം അതാണിപ്പോ അല്ലേ? അനുയോജ്യ ഞ്ഞിപ്പങ്ങനെ പോണം കൊറേ താല്പര്യ ഞാൻ ഹസ്ബൻഡോട് അവർക്ക് ഡ്രൈവിംഗ് അറിയും ഡ്രൈവിംഗ് ബൈക്കൊക്കെ പക്ഷേ കാറൊന്നും ഓടിക്കൂല
ആ
കെഎസ്ആർടിസിയിൽ പോണം
ആ ആ ആ
കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് പോവാങ്ങ്
ആ
ഉം കല്യാണത്തിന് മുന്നേ എന്താ പേരന്റ്സ് പറയും കല്യാണം കഴിഞ്ഞിട്ട് പോവാ അപ്പൊ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി അപ്പൊ
ആ
ഉണ്ടാവും വീട് വെക്കണം ഉം
ആ ഇ മുമ്പേ പോകുന്നക്കെയന്നല്ല
ഏ
കല്യാണത്തിന് മുമ്പേ പോന്നതന്നല്ലേ അടിച്ചു പൊളിക്കാൻ പറ്റണൊക്കെ കല്യാണത്തിന് മുമ്പേ ആസ്വതിക്കാം
വൈബ് വേറെ തന്നെ ഞാന് പ്ലസ് വണ്ണിനോ ആ ഒരു ഇതിലൊക്കെ പോയൊരു ഓർമ്മ ശരിക്കൊരു ഓർമ്മയില്ല ഉം ഓർമ്മ ഉണ്ട്
ആ
മീറ്റപ്പ് വെക്കണം വെക്കണം എന്നുള്ള ഫ്രണ്ട്സിനെ കണ്ടിട്ട് കാലങ്ങളായി ഒരാൾക്ക് ഒരാൾക്ക് പറ്റുമ്പോ ഒരാൾക്ക് പ
അതാണ് ശരിയ നമ്മളതും അങ്ങനെ തന്നെ ഇപ്പ ഇത്രയും ഫ്രണ്ട്സ് ആയിട്ടൊന്ന് പുറത്തു പോണോന്നായിരിക്കും പക്ഷെ എന്തെങ്കിലും തടസമായി അ പോ വാ വറ്റ
ഉം
എന്തായാലും മാക്സിമം എൻജോയ് ചെയ്യണം
ഉ ഹസ്ബൻറിിന എന്താ ജോലി എൻഗേജ്മെന്റ് കഴിഞ്ഞഞ്ഞ
ആ അവൻ അവന്ന്ത് ഫയർ ഫയ ഫയർ അലാറല്ലേ ആഹ വർക്ക ഉം പിന്നെ പിന്നെ വേറെ എവിടിലൊക്കെ പോയിട്ടുണ്ട്
വേറെ ടെ കല്യാണം കഴിഞ്ഞരെ ഊട്ടി മൈസൂര് ഒക്കെ ഫാങ്സ് ഉണ്ടായിരുന്നു അവരെ കൂടെ പോയിന്ന് ഓ ഒരു രണ്ട് രണ്ട് സ്ഥലത്ത് ഓരോത്ത് സ്റ്റേ ചെയ്ത് ക്കെസ ഊട്ടി മൈസൂർ ഒരുദിവസം
ആ ഞാൻ ഊട്ടിയിലും പോയിട്ടൊന്നൂല്ല മൈസൂരും പോയിട്ടൊന്നൂല്ല
ഓ ഉം
ആ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് പക്ഷെ പോയിട്ടില്ല ഇതെ വരെ
മൈസൂര് ഞാൻ പോ കാണണ്ടല്ലോ
ആ അതെ കേട്ടിട്ടുണ്ട് ഇവര് എന്റെ വീട്ടിൽന്ന് പോയിട്ടുണ്ട് എനിക്കന്ന് പോവാൻ പറ്റിട്ടില്ല
ഉം
ഒരു കല്യാണത്തിന് പോയതായിരുന്നു അപ്പം ആ ടൈമില് എനിക്ക് പോവാൻ പറ്റിയില്ല ബാംഗ്ലൂരും പോയിണ്ടേരുന്നു അവര് പക്ഷെ എനിക്കാന്നിട്ടും ക്ലാസ് ഉണ്ടായിരു
ആ അപ്പൊ അങ്ങനെ
ഇവര് വർക്ക് ചെയ്യണ ആന്ധ്രയിലാണെ അവർക്ക് പോവാൻ താല്പര്യണ
ആ ആ ആ
അവിടൊക്കെ പക്ഷേ പ്രകൃതിയൊക്കെ വളരെ മോശണന്നറിയില്ല അങ്ങിട്ടൊന്നും വരാൻ പറ്റൂല്ല ഇല്ലാത്തൊരു ഇതാണ് കാ
അഹ അല്ലേലും അങ്ങനത്തെ സ്‌ഥ തലങ്ങളൊക്കെ കുറച്ചുടി ഇതായിരിക്കും
ആമ്
അങ്ങനെ അതെല്ലാം ഹിന്ദിക്കാരവിടെ
ഉം
വേസ്റ്റില് വേസ്റ്റ് ടാങ്കിലൊക്കെ വെള്ളൊക്കെ
ആ ആ ആ
ഇതാ അടപ്പൊന്നുല്ലാതെ അങ്ങനെ പോവാണ്. പ ഭയങ്കര കൊതുകു ശല്യക്കെയാണെന്ന് പറയണ്ടായി. ഒരു ദിവസം പോയിട്ട് പിന്നെ റ്റേസം വരാനൊക്കെ ആണെങ്കി ഇപ്പ പക്ഷെ അവര് ജോലിക്കല്ലേ പോവുള്ളു
ശരിയാ
ഭയങ്കരാ ദൂരാണ് അവിടക്ക് ഉം ഇന്ന് ഈ ഈവനിങ്ങ് പോയാ പിറ്റേ ദിവസം ഒരു ഒ ട്രെയിനിപെട്ട ആയിനേക്കാളും കുറച്ചും ഒന്നും കൊറച്ചും കൂടി അങ്ങല്ല ദൂര വോ വേഗത്തിലെത്തും
ആ ആ ആഹ്
ട്രെയിന് പതുക്കല്ലേ പിന്നെ അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇറങ്ങിട്ട് കയറാല്ലോ
ആഹ് ട്രെയിനിൽ ഉറങ്ങ് ട്രെയിനിലിങ്ങനെ ഉറങ്ങാനൊക്കെ ഇത്രയും ദൂരൊക്കെ പോമ്പോ
ആ ആഹ് ഉറങ്ങാനൊക്കെ പറ്റോ ഏഹ് മന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഉറങ്ങുന്നുല്ല.
ആഹ് ഞാൻ ഒരു വട്ടം അങ്ങനെ ചെറുപ്പത്തിലങ്ങനെ പോയിട്ടിണ്ടായിരുന്നു. അങ്ങനെ അവ്ടെ ട്രെയിനില് കിടന്നുറങ്ങിക്കേ ചെയ്താൽ ചെറിയ ഓർമ്മയിണ്ട്. പക്ഷെ പിന്നെ എന്തായി തൊ ക്കെ ഇങ്ങനെ പോണ പെട്ടെന്ന് ഇറങ്ങുന്ന രീതിയില്ള്ള
ഉം അ ദൂരം പോവണ്ടപ്പടെ നി നിലമ്പൂരം എന്ന പറഞ്ഞവിടെ അട്ത്തല്ലേ പെട്ടെന്ന് എത്തിയ
അതാണ അ നമക്ക് ചൂട് ഇങ്ങനെ തോന നേര ഇർപക്ഷെ തോനെ നേരം ഇരിക്കും എപ്പോഴും പോകുന്നവർക്ക് മടുപ്പായ്ർക്കും നമ്മൾ എപ്പളെലെങ്കിലുംഒക്കെ പോന്നൊർക്ക് ഭയങ്കര ഒരു എൻജോ ഉം
കൊറ ആയപ്പോ യാത്രൊക്കെ പോയിട്ട് ഞാൻ എപ്പോഴും പറയല്ണ്ട് പോണം
ആ ഉം അന്നാ പോണം എന്നാലേ ഉള്ളു അടിപൊളിയയാ ത്
ഉം
അതേ
ചായ കുടിക്കാൻ അങ്ങനെ അടുത്തൊക്കെ പോവുന്നല്ലാതെ അത്‌ അടു തൊട്ടടുത്ത ടീ ഷോപ്പിൽ ആണ് അത് വർക്ക്‌ ഒന്നും പോവൂല്ല
മ്മ് മ്മ്
ഫ്രേയാണ്.
അതെ അതെ
ത്രി എന്ന്ട്ട് അട്ത്ത്ക്കെന്നല്ല കൊറെ ദൂരൊക്കെ യാത്രയ്ത് ഒരു ദിവ്സം അവിടെ സ്റ്റേ ചെയ്ത്
ആ അതൊക്കെ നല്ല രസയരു
ഉം ചെലതോന്നു ഇൻക്കന്നെ ഒ ലല്ലോ ചെല ആള്കൾ ഫുഡ്‌ ണ്ടാ എന്താക്കണ്
ആ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്ക ഉം അതെ
എന്നെ
പിന്നെ വേറെ വേറെ ഇങ്ങനെ ഇരിക്കുന്ന്
വേറെ എന്തൊക്കെയാണ്
വേറെ ഏതാ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പം ഒറങ്ങാൻ വേണ്ടീട്ട് കൊറച്ച് കഴിഞ്ഞ ഒറങ്ങണം രാവിലെ ജോലിക്ക് പോണം
സ്റ്റോപ്പയല്ലേ
എങ്ങനെ
ഡ്രസ്സൊക്കെ എങ്ങനെയ വാങ്ങിക്കല് കടയില് പോയിട്ട
അല്ല ഞാനിപ്പം അധികം ഓൺലൈൻ ആയിറ്റ വാങ്ങിക്കുന്നത്
ഓൺലൈനിയിലാണ്
മീശോയിൽ ആ അതെ അതെ എനിക്ക് കുറച്ചു കൂടി എങ്ങനെ
ഞാനും ഓൺലൈയിൽ എന്നെന്നെ ഓർഡർ ആക്കുന്നെ മീശോ
ആ ഒരുപാട് പേര് പെട്ടെന്നൊക്കെ വാങ്ങാനുള്ള മാത്രമേ ഞാൻ ഇപ്പൊ പൊറത്തുന്ന് എനിക്ക് അധികം പൊറത്തന്നേക്കാൾ ഇപ്പൊ വി ഇതെന്നയ അതാവുമ്പം നമ്മക്ക് ഒന്നും അറിയണ്ടല്ലോ
ആ പിന്നെ റേറ്റും കൊറവാ
ആ അതെ ആണ് റിട്ടേണ്
ജി പേ ചെയ്യാണെങ്കിൽ വളരെ കുറവാണ് പക്ഷെ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാ ചെയ്യല്
ഞാൻ ജീ പേ ചെയ്യാറുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇരട്ടി പൈസയാവുന്നുണ്ട്
ആഹ് പക്ഷെ എന്റെ ഫോണില് ജീ പ്പെല്ല
ആഹ് ഫസ്റ്റ് ഞാൻ അങ്ങനെയായിരുന്നു ഞാനും അഹ് ക്യാഷ് ഓൺ ഡെലിവറി തന്നെയായിരുന്നു പിന്നെയാണ് എനിക്ക് അതിന്റെ വ്യത്യാസം മനസിലായത് അപ്പൊ പിന്നെ ഞാൻ ജീ പേയാക്കി പിന്നെ അതേപോലത്തെ റി റിട്ടേൻ ചെയ്യേണങ്കില് പെട്ടന്ന് പൈസ ആദ്യം വന്നോളും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അവർ വന്ന് പിക്കപ്പ് ചെയ്യുമ്പോൾ അല്ലേ പൈസ കിട്ടുള്ളൂ
ഏ ഉം
ഇപ്പ ഞാന് ഇപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഉണ്ടല്ലോ ഫോൺ വെക്കണ സ്റ്റാൻഡ്
ആഹ് ആഹ് ആഹ്
ഘടിപ്പിക്കണ സ്റ്റാൻ്റിണ്ടല്ലോ അത് അത് വാങ്ങിച്ചു പിന്നെ ഫ്രൈമ് ഫ്രെയിമ് വാങ്ങിച്ച് രണ്ടെണ്ണം നെ പുറത്തേന് ഒരു ഒരു ഫ്രെയിമിന് തന്നെ നൂറ്റി ഇരുപത് രൂപ വരേണ്ട്
ആണല്ലേ
രണ്ടെണ്ണം വങ്ങിച്ച് നൂറ്റി റ്റി മൂന്നോ ഇരുന്നൂറ് രൂപ അങ്ങനെ ഉള്ളു
ഓ ശരി ഉം നമ്മള് അങ്ങനെ തന്നെ അതൊക്കെ ഫ്ലിപ്പ് കാട്ടിന്നായിയിരിക്കും അധികം നമ്മള് വാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ
ഉം ഉം ഫ്ലിപ്പ്കാട്ടില് ക്കാട്ടോ ഒരാഴ്ചയല്ലേ
ആ റേറ്റ് ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഇലക്ട്രോണിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഹ് മീഷോനേക്കാളും ഫ്ലിപ്പ്കാട്ടിലായിരിക്കും സാധനം ഒണ്ടാവും
ഹ് ഉം
ഉം കോളിറ്റിയും എനിക്ക് തോന്നുന്നു ഫ്ലിപ്പ് കാട്ടാന്ന് തോന്നുന്നു അങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മീശോയിലാണ് വെലക്കൊറവുവാണ് എനിക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മീശോ ന്നെ ഇഷ്ടം പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വലിയ വലിയതൊക്കെ ഫ്ലിപ്പ്കാട്ട്
ഉം
ആഹ് പൈസേനെ കൊറച്ച് പൈസ
ഡ്രസ്സ് മീശോയിൽ ഇപ്പൊ രണ്ട് ഡ്രസ്സ് ഓഡറാക്കിണ്ട് ഏഹ് ഡെലിവർ ആയിട്ട് ഇടാൻ പറ്റിയെ
ആഹ് അതിന് ഏറ്റോം നല്ല മീശോയാ പിന്നെ ഡെയിലിവെ കാര്യങ്ങള് ഫ്ലിപ്പ് കാട്ടില് ആ പൈസ മു മൂന്ന് അത് ഒന്നൊക്കെ കി